ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കാവോ
ആഹ് കേക്കണ്ട്
പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞു നിക്ക് കുളിക്കാൻ പോണം
ഉം ഉം ഉം മേരിഡ് ആണോ
പിന്നെ ഓ മാരിഡൊക്കെ തന്നെ പിള്ളരൊന്നും ഇല്ല അ
എന്തോ റേഞ്ചിന്റെ എന്തോ ഇഷ്യൂ ആണോ തോന്നണോ ക്ലിയർ ആവണില്ലല്ലേ
തീരെ റെയിഞ്ച് ഇല്ല ഇപ്പൊ കേക്ക്ണ്ടോ
ഇപ്പൊ കേൾക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഇപ്പൊ കേക്കാം ഉം പിള്ളേരെ എന്താ പറഞെ
പിന്ന പിള്ളേരൊന്നും ഇല്ല എനിക്ക് ഹസ്ബൻഡ് മരിച്ചു ആറു മാസമായി ഇപ്പം ഞാൻ എന്റെ വീട്ട്ലാണ് ഉള്ളത്
ആഹ് ആഹ് അതെയോ അയ് ശെരി മാരേജ് കയ്ഞ്ഞിട്ട് എത്രയി?
എന്തോ കേട്ട് എറക്കല്യ്യും
അപ്പോ ഹസ്ബന്റിന് എന്ത് പറ്റി?
അത് പ്രായായ ആളായിരുന്നു പ്രായയിട്ടാണ് കല്യാണം കൈച്ച് മ്
ക്ലിയറാവ്ന്നില്ല്യേ എന്തോ ഒരു മയ്ക്കിന്റെ പ്രശ്നാണ് തോന്ന്ണു.
ഇപ്പം കേക്ക്ണ്ടോ?
ആ ഓക്കെ പ്പ ക്കായി
കാറ്റ് ഇങ്ങനെ അടക്ക്ണ്ട് അതോണ്ടേയ്കാരം റേഞ്ചേ
ആ അതിന്റെ ആ അങ്ങൻത്തെ എന്തോ ഒരു ആ ഡിസ്കണക്റ്റ് ആണോ പോലെ തോന്നി.
അതോണ്ടായിക്കാരം
ആഹ് ആഹ് അയ് ശെരി പിന്നെ എന്തൊക്കെയ ഇന്ന്ട്ട് വിശേഷങ്ങള്.? ഭഷ്ണം കഴിച്ചോ?
ഭഷണം കഴിച്ചില്ല കഴിക്കണം.
ഉം ഉം ഉം ഇന്നെന്താ ഷ്
ഭഷണം കഴിക്കാ പോയിറ്റില്ല കയിക്കട്ടെ ഊ ഫ്. കുളിക്കണം പണിക്കെണ്ട്. ഉമ്മണ്ടവ്ടെ ചമ്മന്തി ഉണ്ടാക്ണ്.
ഉം ഉം ഇപ്പെ?
ഇമ്മക്ക് ചമ്മന്തി ആവശ്യം ണ് അതോണ്ട് ഇമ്മ ചമ്മന്തി ഇണ്ടാക്ക.
അഹ് എന്താ ആള് ചമ്മന്തി പ്രിയെ?
അയ് ശെരി അപ്പൊക്കറിയോ കറിന്നും കയിക്കില്ലേ.?
ഉം കറിഒന്നും ഇഷ്ടല്ല ചെമ്മീനട്ട് ചമ്മന്തി ഇണ്ടക്കാ.
ഉം ആ ആ അയ്ശെ മറ്റേ ഒണക്കച്ചെമ്മീനല്ലേ?
ആഹ് അത്ഷ്ടാണ്. അപ്പം അത്. ഇട്ട് ചമ്മന്തി ഇണ്ടാ കെട കെടക്ക് കറി ന്നും വല്ലാതെ കഴിക്കൂല ഇഷ്ടല്ല. പ്രായായി അപ്പം ഷുഗറുണ്ട്
ഓഹ് അഹ് ശെരി.
അങ്ങെങ്ങനെ ഭക്ഷണത്തോടൊന്നും വല്ല്യോരു താല്പര്യല്ല പിന്നന്ന് വെഷ്പ്പു ണ്ടാവല്ലോ. അപ്പൊ എന്തേലു കഴിയ്ക്കു വേണ്ടേ? ങ്ങനെ എന്തെങ്കിലുക്കെ അങ്ങനെ ണ്ടാക്കൊണ്ടിര്ക്കു എവ്ടെ പോവാണെങ്കിലും
പിന്നെ അവർക്ക് ഒന്നും അങ്ങനെ കഴിക്കാനും പറ്റിയില്ലേ എന്ത് കഴിച്ചാലു ഷുഗർ കൂടും എന്ത് കഴിച്ചാലു ഷുഗർ കൂടും.
ഉം ഹെ
നല്ല ഒരു ഇതാണ്.
മനസ്സിലായില്ല്യ എന്താണ്?
ഒര് ഇഷ്ട്ടം ഇഷ്ട ണ്ടാവു ചെലോൽക്ക് ഭക്ഷണം കഴിക്കാ പോകാത്തൊരു കൊയപ്പം ഇപ്പം ഇഷ്ടല്ലാതെ അങ്ങനെ പ്രായൊക്കെ ആവുമ്പോ
ആഹ് ആഹ്.
അങ്ങനെ ഉം പ്പൊ മ്മ ന്ന് ല്ല ചെലപ്പോ കയ്ക്യും മ്മാക്ക് ഇഷ്ടപ്പെട്ടാ കൈക്യും. ഇട്ടിലി കഴിക്കൂലാ പിന്നെ ചക്കെ അതുപോ അങ്ങനെ എന്തെലൊക്കെണ്ടെങ്കി നല്ലോ കൈയ്ക്കും
ആഹ് പക്ഷേ ചക്കേകഴിചെയ്ഞ്ഞാ ഷുഗറ് കൂടും.
ഇല്ലാ ചക്കയ്ച്ചാ ഷുഗറ് കൂടൂല. ചക്ക പ പച്ചച്ചക്കോണ്ട് ഷുഗറ് കൂടൊന്നുല്ലാ ഇമ് ഇമ് ഉം പഴുത്ത കഴിച്ചാ കൂടും.
ഉം ഇപ്പൊ ഇബടെ അമ്മക്കും ഉണ്ടേയ് ഷുഗറൊക്കെ ഇപ്പന്നാള് ഇതിന്റെടേല് ഡോക്ടറെ കാണിക്കാ പോയപ്പോൾ ഡോക്ടറിങ്ങട്ട് ചോദിക്കേ ചക്കിം മാങ്ങിഒക്കെ നല്ലോണ്ണം കഴിച്ചോ ഷുഗറ് കൊർച്ച് കൂടീക്കണല്ലോ ആഹാ ഷുഗറ് കൂടീക്കണല്ലോ പറയണു. അപ്പൊ അമ്മറിം ചക്ക കഴിക്കാൻ ചക്ക കിട്ടണ്ടേ പറയൂണ്ട് ഇവിടെ ചക്ക കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണേ ചക്കയില്ല അപ്പൊ ആരെങ്കിലൊക്കെ ഇതുപോലൊരു കഷ്ണം എന്തേങ്കിലൊക്കെ തന്നാ ആയി അത്രൊക്കെതന്നെ.
പിന്നെ ഇവിടെയ് അപ്പൊ എവിടെന്നങ്കിലും കിട്ടുമ്പോ അമ്മ തിന്നും ചെയും അത് പഴുത്താണെങ്കിലും തിന്നും. ആ ഒരു ദിവസം അങ്ങനെ കൂടി ഷുഗറ് എന്നിട്ട് പിന്നെ ഡോക്ടർ പർഞ്ഞു ചക്കപ്പഴുത്ത് തിന്നരുതേ പച്ചന്നാലും കൊയപ്പല്ല എന്നൊക്കെ പറഞ്ഞു.
അതൊക്കേണ് നമുക്ക് കാണുമ്പറ്റെ കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല്യ വല്ലപ്പോഴും കിട്ടുന്നതല്ലേ എങ്ങനെ കളയുക ആ ഇഷ്ടപ്പെട്ട സാധനവുമാണ്. ഇഷ്ടമല്ലില്ലാത്തക്കച്ച പിന്നെ നമ്മള് വേണ്ട കൊഴപ്പല്ല പോട്ടേവിചാരിക്കും.
ആഹ് അതാണേ ഇഷ്ടപ്പെട്ട കാണുമ്പോ പിന്നെ
അതെ അതെ ഒന്നങ്ങോട്ട് കയി ക്കാതെങ്ങട്ട് കൂടാണേ കൂടട്ടെ എന്നുള്ള ലവലായി ഇവിടെ അമ്മ അങ്ങനെതന്നെ എപ്പോഴാടക്ക പറ
ആഹ്
അമ്മേഎടക്ക് അങ്ങെൻതന്നെ പറയാ എടയ്ക്ക് ഷുഗർ ചക്ക കിട്ടുമ്പോ ഞാൻ ഇങ്ങനെ പറയും അധികം കഴിക്കേണ്ട എന്ന് പറയുമ്പോ അമ്മ പറയും. എപ്പോഴെങ്കിലും ഒരു കഷ്ണേ കിട്ടുന്നള്ളൂ അപ്പൊ കഴിച്ചില്ലെങ്കിലോ? ഇപ്പൊ കൊർച്ചൊക്കെ കൂട്ടിക്കോട്ടെ ഇനി കാണിക്കാൻ പോകുമ്പോ അപ്പൊ മരുന്ന് കുടിക്കാ അല്ലാണ്ടപ്പോ ചക്ക വേണ്ട വെക്കാൻ പറ്റില്ലേ ഇവിടെ അതെ ചക്കീം മാങ്ങി അതെ ഇല്ല മാങ്ങിം അങ്ങനെ കിട്ടാൻ വഴിയില്ല. അപ്പൊ ഇതുപോലെന്നെ ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് തന്ന് കഴിഞ്ഞാൽ കിട്ടിയാ അങ്ങനെ കഴിക്കാന്നല്ലോ കുട്ട്യൾക്കെച്ചാല് ച മാങ്ങയോട് ക്കെ വല്ല്യ കാര്യണെയ്നും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാ പറഞ്ഞിട്ടൊക്കെയ് അവർക്കതൊരു നേരം പോക്കായല്ലോ? വേഗം ഇര്ന്ന് കഴിച്ചഴിഞ്ഞാ വയറു വേദന എടുക്കോച്ചിട്ടാണ് നമ്മള് വേണ്ട വേണ്ടാ പറയും പക്ഷേ അവർക്കത് വല്ല്യ കാര്യണ് കിട്ടിയാ കഴിക്കാ പർഞ്ഞ്
ഉം
ഉം അങ്ങനെയൊക്കെയായിട്ട് ഓരോരുതിലായിട്ട് പോന്ന്.
ചക്കിം ഇപ്പൊ എന്ത് കിട്ടിയാലും കുട്ട്യാളങ്ങനെ അല്ലേ കഴിക്കണള്ളൂ ഉപ്പും മുളകും കൊർച്ചൊക്കെ വിനാകിരിയൊക്കെ ഒഴിച്ച്.
ഒഴിച്ച് ഇപ്പൊ എന്താ എന്തായാലും നെല്ലിക്ക ആണെങ്കിലും ചാമ്പക്ക ആണെങ്കിലും ഒക്കതേ ഇരുമ്പാമ്പുളി മറ്റേ ഓർക്കാപ്പുളിയൊക്കെ ഉം കഴിക്കും പിന്നെ ഇപ്പൊ ഫോണിലും ഇമ് ഇപ്പൊ പിന്നെ ഫോൺലിങ്ങനെ ഓരോന്ന് കാണാണല്ലോ ഓരോത്തരി ഇങ്ങനെ ഉപ്പ് മുളക് ഇട്ടിട്ട് സുർക്ക ഒഴിച്ചിട്ടും പുളി ഒഴിച്ചിട്ടും ഇങ്ങനെ ഓരോന്ന് കഴിക്കണതൊക്കെ ഇങ്ങനെ കാണല്ലേ അപ്പൊ ഇവർക്കും തന്നെ ആ എന്തോ ടേസ്റ്റ്ല്ലേ വിവാരിച്ചിട്ടെ
ഉം ഹും
എഹെ അവര് അങ്ങനെണ്ട് പക്ഷേ കഴിക്കുന്നതോണ്ടല്ല പിന്നെന്തങ്കിലും വയർവേദന കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ടയ്
അതൊന്നും പറഞ്ഞാ അവർക്ക് മനസ്സിലാവുലല്ലോ.
ആഹ് ഇല്ലേയ് അവരാണെങ്കില് ഇരുന്ന് കഴിക്കും. ന്റെ ചെറുതൊക്കെച്ചാ നല്ലോണം ചക്കെക്കെ ത്പോലെ ചൊളരിഞ്ഞട്ടൊക്കെ ഒരു പത്രത്തിൽ വെച്ച് കഴിഞ്ഞഴിഞ്ഞാ രാവിലെ വെച്ച്‌ വൈകുന്നേരാവുമ്പോത്തിന് അത് കഴിഞ്ണ്ടാവും. എടയ്ക്ക് പോവും ഒന്ന്ട്ക്കും വെരും കഴിക്കും ഇടയ്ക്ക് പോകും ഒന്ന്ട് കഴിക്കും പാത്രം പോയിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മള് എന്തേലും ഒരു ചൊള കഴിക്കട്ടെ വെച്ച് പോയി കഴിഞ്ഞാൽ ചെലപ്പോ ചക്ക ണ്ടാവില്ല. അങ്ങനെ തിന്നോണ്ടിരിക്കും. എന്നട്ട് അമ്മങ്ങനെ ചീത്ത പറയും വയറ് വേദനട് ക്കും വയറ് വേദന എട്ക്കും ആര് കേൾക്കാന.
ഈ ഹി പഴുത്ത വരിക്കച്ചക്കൊക്കെ ആണെങ്കിൽ പഴംചക്ക അങ്ങനെ കഴിക്കില്ല വരിക്കച്ചക്ക ആണെങ്കിൽ അവർ. ല് തിന്നാന് സുഖണല്ലോ.
ഉം ഉം.
അപ്പൊ അത്കൊണ്ട് അങ്ങനെ എടുത്തിട്ട് കഴിക്കും വല്യാള് പിന്നെ അത് ത്ര അങ്ങട്ട് കഴിക്കില്ല. കൊറച്ചൊക്കെ കഴിക്കും പക്ഷെ വല്ലാണ്ട് അങ്ങട് കഴിക്കില്ല.
ഇവ്ടെ ചക്കനോട് ആർക്കും വല്യ താല്പര്യല്ല കുട്ട്യാക്കൊന്നും മ മാങ്ങ ഞാൻ പിന്നെ ഒര് ഇങ്ങനെ ഉപ്പും മോള്കൊക്കിട്ട് പഴുത്തതാണെങ്കിലും. പച്ചേണെങ്കിലും പഴുത്തിനോടല്ല അവിടിം താല്പര്യം പച് ച്ചേണ് ഉപ്പ് ഈ ഉപ്പ് മോളകൂട്ട് കഴിക്ക അതന്നെ.
ആഹ് അതെന്നെണ്. ഇപ്പഅയ്‌ന് ഒര് ഇതും കൂടെ ഇല്ലേ എന്താ പറയാ ഒരു തുണിയില് മാങ്ങിം ഉപ്പും, മോളകും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മറ്റേ കല്ല്മ്മെ കൊണ്ടോയിട്ട് ഇടിച്ചിട്ട്. കഴിക്കണ്ത് അപ്പൊ മൊത്തം ഇങ്ങട്ട് മിക്സായിട്ട്. ആഹ് ആഹ് അങ്ങനൊരു സംഭവ്
മറ്റേ വര്നിം കൊറച്ച് മുമ്പ് കൊറച്ച് കത്ത്പാട്ട് ഇണ്ടായ്നല്ലോ അത്ണ്ട്. അതാന്നും പറഞ്ഞ് കാണ്ട് എന്തെങ്കിലും ഒരു സാനം കിട്ടിയാ അപ്പോ തൊടങ്ങും.
ആഹ് അത് എടി ഇബ്ടെ ഇപ്പ ന്നാള് കണ്ടിട്ട്ണ്ട് പറിണു, അമ്മ ഇത്പോലെ കാട്ടിതരോ അപ്പൊ ന്നാത്തൂന്റെ മോളുണ്ടേ. അവള് ഇതുപോലെ തന്നെ എന്ത് സാധനം കേറ്റിയാലും ഇപ്പും മോളഗ് ഇത് ഇല്ലാണ്ട് ഒരു സാധനം അവൾക്കണ്ട് വായെ കൂടെ എറങ്ങില്ല്യാ. ഒര് മധരള്ള സാധന ആണെങ്കിൽ കൂടി ഇപ്പും മോളഗും അത് വേണം അങ്ങനെ കഴിക്കാ. അപ്പന്ന്ട്ട് ഇന്നാള്ണ്ട് പറെണു ചേച്ചി വന്നാ ചേച്ചിണ്ടാക്കി തരോന്നൊക്കെ പറഞ്ഞ്ട്. ന്ന്ട്ട് ന്നാള് ണ്ടാക്കീറ്റ് കൊടുത്താര്ന്നു.
ആഹ്
പഷേ തുണി നാശാവെയ് ഇവരിതിട്ടിട്ട് ഈ ക്കൽ, അലക്ക്‌ കല്ലുമല്ലൊക്കെ കൊണ്ടായിട്ട് നല്ല ഇടി ഇട്ച്ച്ഴിഞ്ഞ പിന്നെ ആ തുണി എന്തിനെങ്കിലും പറ്റ്
ആഹ് അങ്ങനെ ന്നാ ആ പരിപാടി ഇവ്ടെ എത്തിട്ടില്ലട്ടോ.
കണ്ണ് കാണാതോണ്ടായിരിക്കും കണ്ടഴിഞ്ഞ എന്തായാലും അതൊന്ന് പരീക്ഷിക്കും
ആഹ് മുന്നെ. കണ്ടാമതി എവിടെയെങ്കിലൊന്ന് കണ്ടാ മതി ഈ ഫോണില് എവിടെയെങ്കിലും ഒന്ന് കണ്ടാമതി.
ഇതൊംല്ലാം കൂടെ അങ്ങട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങട്ട് സെറ്റായിട്ട് ഇങ്ങ്ട് വെരല്ലെ അപ്പോങ്ങട്ട് പൊട്ടി ചിന്നിച്ചിതറിയിട്ട് ഇരിക്കും ചെയ്യും. പിന്നെ അതിട്ത്ത് വായക്ക്ണ്ടല്ലേ വേണ്ടു.
ഇവരെങ്ങനെല്ല അൻക്ക് ഒര് പാത്രത്തിൽ ഇട്ടിട്ട് വേറൊരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് അത് അത് ഇട്ട് കുല്ക്ക.
കുല്ക്ക ആഹ് ആഹ് എല്ലാം കൂടെട്ട്ട്ട് അഹ്‌ ആഹ് ഇത് ആ ആ ഒരു വീഡിയോ ഞങ്ങണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടന്ന് കഴിക്കുന്നത്ണ്ട്. അതേപോലെ തന്നെ ഇ തുണില് വെച്ച് ട്ട് ഇടിക്ക്ണ് ഇടിച്ചിട്ട് ഇതാക്കിയിട്ട് അപ്പൊങ്ങനെ ചിന്നി ചിന്നി ചിന്നി ങ്ങട്ട് പേസ് പിസായിട്ട് പോരും.
ആഹ്
അപ്പൊ അങ്ങനെയായിട്ടും കഴിക്കുന്നത് ഇതില്ണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതിൽ ഇങ്ങനെ പോന്നു. ഇങ്ങത്തെ കൊറെ കാര്യങ്ങൾ കണ്ട പിന്നെ നേരം പോയി കിട്ടൊയ്. അവർക്കും നേരം പോക്കാണ്.
ആഹ.
പിന്നെ എന്തൊക്കെയാ ന്ന്ട്ട് ഉപ്പ എന്നിട്ട് എന്താ പുറത്തേക്ക് പോയിക്കണോ?
എങ്ങനെ?
ഉപ്പച്ചി പൊർത്ത് പോയിരതാണോ ചോയിക്ക.
അല്ലേ ഇന്റെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബന്റ് മര്ച്ചക്കാണ്.
ആ ആ എല്ല അതെല്ല ഇങ്ങളെപ്പ. ഇല്ലെല അതെന്നെ അയ്ശെരി.
ഇപ്പ എക്ക് ചെറുപ്പത്തിലേ മരിച്ചുപോയി
അതെ ആഹ് എന്താ പറയ് പിന്നെ ഉച്ചക്ക് അപ്പ നിങ്ങൾക്ക് ച് ഉള്ളി മുപ്പ്‌ ചെമ്മീൻ ചമ്മന്തി തന്നെയാണോ ചോറിന്
അല്ല അല്ലങ്കി ഒരു തക്കാളി താളിപ്പ് മീൻ പൊരിക്ക അതൊക്കെണ് എളുപ്പപ്പണിയേ ഒള്ളൂ
എള്പ്പവഴി ആർക്കാല്ലേ ഇണ്ടാക്കല് ഇവിടെ അങ്ങനെ തന്നെ ഞാനും ഏട്ടനും അമ്മേം ഏഹ് പിള്ളേരും തന്നെ ഉള്ളു ഏട്ടന് ചിലപ്പോ ദൂര സൈറ്റിക്ക്‌ ക്ക്‌ങ്ങനെ പണിക്ക് പോകും അതായി കഴിഞ്ഞ പിന്നെ ഞാനും അമ്മേം പിള്ളേരല്ലേ ഉള്ളൂ അപ്പൊ എന്തേലും ഉണ്ടാക്കിയാമാത് ക്യാണെ ഇണ്ടാക്കാനും മടിയ അപ്പം
ഹെ ഹ്
ഇവര് നാളത്തേക്ക്‌ ഇവര് കൂട്ടില്ലേ പിള്ളേരെ ഇത് ഇന്നലത്തെ കറിയല്ലേമ്മ ഇത് പച്ച പച്ചക്കറിയാണെ പിന്നെ പറയും വേണ്ട വേണ്ടന്നെ വേറെ എന്തൊക്കെയ
ച്ചക്കറി ഒന്നും ഇവിടാ എല്ലോർക്കൊന്നും ഇഷ്ടല്ല അപ്പഴ് ഇത് മാത്ര താളിപ്പ ഇഷ്ടം അത് യെല്ല ഏജ് ഓ ഏല അല്ലെ ഒന്നെങ്കി വല്ല എല താളിക്കാ അല്ലെങ്കി കഥ അല്ലെങ്കി തക്കാളി
അതൊക്കെ തന്നെ എളുപ്പം നമ്മുക്കും പണി കുറയൂ കഴിക്കുമ്പോ അവർക്കും സമാധാനാണ് ഹമ് എന്തായാലും അങ്ങനെയൊക്കെ നോക്ക്‌ എന്തായാലും ഞാൻ വിളിക്ക എന്നാല്
ആഹ് ശരി ഓക്കെ